ആഹ് ഹലോ
ഹലോ
ആഹ് ഹലോ മഴയുണ്ടോ
ണ്ടോ
ആഹ് ഹലോ കേൾക്കണില്ലേ
ഹലോ
ഹലോ ഹലോ കേക്കാല്ല ആഹ് കേൾക്കാം കേൾക്കാം
ആഹ് മഴയുണ്ടോ
ആഹ് മഴയുണ്ട് ഇവിടെുണ്ട് മഴയുണ്ട് ഉം കോ ആഹ് നല്ല മഴയാ ഉം സ്കൂളൊക്കെ തുറക്കാൻ പോണ് ഇനി മഴുണ്ടന്നൊക്കെ പറയണ് കേട്ട് ഉം
ആഹ് നല്ല മഴ പെയ്യ്ണ്ട്
ആഹ്
ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കണ
ആഹ് ശക്തമായ മഴയൊക്കെ ഉണ്ടാവൂന്ന് പറയണ് ഇനി ആഹ് കടുത്ത ചൂടൊക്കെ ആയത് കാരണം
ആഹ് ആഹ് ആഹ് ശരിയാ ചൂട് ഭയങ്കര കൂടുതലായിന്നല്ലോ ആഹ് ചൂട് എന്നാലെ മഴയായിട്ട് വരണല്ലോ മഴ നന്നായിട്ട്
മഴ ഉം
പെയത മഴ നല്ല ഇടിയും മിന്നലും കാറ്റുംക്കട്ടന്നെ
ഉം കാറ്റും ഉണ്ടായി നല്ല കാറ്റും മഴയും
ആഹ് നന്നായിട്ട് കാറ്റും മഴിയൊക്കെ ഭയങ്കരം തന്നെ
ഉം അതെ അതെ ഉം
സ്‌കൂള് തൊറക്കാറാവുമ്പോഴത്തേക്ക് മഴ കൂടുതലായിരിക്കും
ആഹ് സ്‌കൂള് തൊറക്കാറാവുമ്പോ മഴയും കൂടും
സ്കൂള് സ്കൂളിൽ പോകാൻ ബുദ്ധിമുട്ടാാവും
ബുദ്ധിമുട്ടുക ചൂടാണെങ്കി ചൂട് മഴയാണെങ്കിൽ മഴ
ആന് അതന്നെ ചൂടായിരുന്നപ്പോ ചൂടായിരുന്നു ഏറ്റവും ഭയങ്കര കൂടുതല്
കൂടുതല്
അതൊന്ന് കുറഞ്ഞ് കഴിഞ്ഞപ്പോ മഴ ഭർത്താവിൻ്റെ വീട്
ആഹ് നിർത്താതെ പെയ്തും
ഉം ആഹ് ചൂട് ആർക്കും സഹിക്കാൻ പറ്റില്ല മഴ പെയ്തപ്പഴും